ഹലോ
ഹലോ ആഹ് കേക്കുന്നില്ലേ
ആഹ് കേൾക്ക്ണ്ട് ആദ്യെ ത് ഇട്ട് പിന്നെ കട്ടായി പോയി എടുത്തില്ല
ഞാൻ എടുക്കാൻ പോയപ്പോക്കന് ഇതായിപ്പോയി അതാ ഞാൻ ചോദിച്ച എന്താ കട്ടായി പോയതെന്ന്
അതെ അനെ അടിച്ചിട്ട് കട്ടായി പോയലന്നെ
എന്റെ സിസ്റ്റത്തിന്ന്ന്തോ കൊഴപ്പായിരിക്കു എന്നാല്
കറി എന്താണ്ടാ കറി എന്താണ്ടാ
കറി എന്താണ്ടാ ക്ക്ണ യ്ച്ച തീരുമാനായിട്ടൊന്നും ഇല്ല അക്കളോണ്ട് ചോദിക്കണം ചോറ്ടുപ്പത്തിട്ട്ച്ചീണ് അയ്ന് ഒരു കൊച്ചിന് ഒന്നും പറ്റൂല്ല അവന്റെ ഇഷ്ടത്തി ത്തിനാവണം എനിക്ക് മൂന്നാള്
ഏത് ക്ലാസ്സിലാ പഠിക്ക്ണേ?
അങ്ങനെയൊന്നും കൊടുത്താ പറ്റൂല
ഉം ഏത് ക്ലാസിലാ പഠി ആഹ്
ഒമ്പതില് മോള് മോനും നാലാം ക്ലാസ്സില് ഒരു മോന് രണ്ടില് മൂന്ന് പേരാ
ഇനീ നാലാം ക്ലാസ്ക്കാണാ അതോ നാല് കഴിഞ്ഞാ
ഇനി നാലിലോട്ട്
ആഹ് എന്റെ മോൻ നാല് കഴിഞ്ഞു അഞ്ചിലോ ട്ടാണ് സുഖാണ്
ഏഹ് സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞോ
സാധനങ്ങളൊക്കെ ഏഹ് ഒരു വിധം വാങ്ങിച്ചു ഹസ്ബൻഡ് ആന്ധ്രയിലാണ് ജോലി ചെയ്യണ വർക്ക് ചെയ്യണേ അവര്പ്പോ എപ്പോത്തെ അതൊക്കെ വാങ്ങിച്ചു ഇനി കൊറച്ച് സാധനം കൂടി വാങ്ങാണ്ട് അത് ഇന്റെ സാലറി കിട്ടീട്ട് അതിന്ന് വാങ്ങിക്കാ കര്തിട്ട് സാലറി കിട്ടിട്ടോ എനിക്ക് ത്ര അയ്യായിരം അയ്യായിരം രൂപ ഇരുപത് ഇരുപത്തിനാല് കുട്ടികളുടെടുത്ത അയ്യായിരം കിട്ടും
ആഹ് ആഹ് അത് മതിയല്ല നമ്മള് വീ അത് മതിയല്ലോ
ഉം അതേ ഞാന് ട്രെയിനിങ് ആദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനായിരം രൂപ ഫീ അടക്കാണ്ടായിരുന്നു അത് ആയിരം രൂപ അടച്ച്
ആഹ്
അപ്പട് നമ്മൾ ട്രെയിനിങ് അതായത് ക്ലാസ് എടു ക്കാൻ വേണ്ടീട്ട് നമ്മള് അ ഇത് കൊടുക്കുമ്പോഴാണ് ആയിരം കൊടുക്കണല്ലേ അല്ലാതെ അമ്മ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി ആവശ്യില്ല.
അത് വേറെ കോഴ്സിനൊന്നും ഇല്ലാട്ടോ. ഇത് വേറെ കോഴ്സന്ന് പറഞ്ഞ ബേസ് ഒക്കെ എടുക്കണങ്കിൽ ആദ്യം എം. ക്യു. ടി, എം. ടി. സി പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ എടുക്കണം അത് പഠിക്കണം
ഇങ്ങനെ ടൈലറിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇണ്ട് എല്ലാണ്ട്
ആ നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾക്കും കൂടി ടൈമ് ഓക്കെ ആയ ടൈമില് എടുക്കാ നമ്മളെ ഏഹ്
ഞമ്മക്ക് ഞമ്മള ഈ ടൈലറിങ് അങ്ങനെക്കെ പഠിപ്പിക്കുല്ലോ
ആഹ് ടൈലറി
ഓൺലൈനായിട്ട് പഠിപ്പിക്കണൊക്കെ കാണലുണ്ട്
ആ ണ്ട്ണ്ട് വേറെ സ്ഥാപനത്തില്ണ്ട് ഓൺലൈനിലായിട്ട് ടൈല് എങ്ങും കാലിഗ്രാഫ്, റെസിനാർട്ട് ആർട്ആൻഡ് ക്രാഫ്റ്റ് എംബ്രോഡറി അങ്ങനെ കുറെ കോഴ്സുകളുണ്ട് ഒക്കെ കൂടി പറയാ
ആഹ് എന്റെ മോളെപ്പഴും പറയും റെസിനാട്ട് പഠി ക്കണം റെസിനാട്ട് പഠി
അതില് അതിന് അഞ്ഞൂറ് രൂപയാണ് ഫീ വരണത് കിറ്റിന് ആയിരത്തി ഒരുന്നൂറ് രൂപുണ്ട്
എങ്ങനെയാ
കിറ്റിന് റെസിനാർട്ട് പഠിക്കണ കിറ്റിന് ആയിരത്തി ഒരുന്നൂറ് രൂപ വെച്ച്ണ്ട്
അതായത് നമ്മുക്ക് ഏഹ് നമ്മള അയിനൊള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുക്ക് ഇങ്ങടയച്ചുരുവോ?
അയച്ചരും അവർക് ഫീ ആഹ് മെന്റർക്ക്‌ ക്യാഷ് നമ്മള് ഗൂഗിൾ പേ ചെ ഇട്ടു കൊടുത്താല് അവരയച്ച് തരോം അവരയച്ചരും ഉം അല്ല ഇത് ഏഹ് റെസിനാട്ട് നാല് ടെ വർക്ക് ഷോപ്പാണ് നാല് ടെ കൊണ്ട് പഠിക്കും എന്നാണ് പറയുന്നേ
നാലു ദിവസേ ഇണ്ടാവുള്ളൂ അഞ്ഞൂറ് രൂപ ഫീസ്
ആ ആ
അല്ല കി റ്റും കാര്യങ്ങൾക്കാണോ ഈ ആ ആയിരത്തി സംതിങ് പറഞ്ഞെ
ആഹ് ഹ് അഡ്മിഷന് വേറെ അഞ്ഞൂറ് രൂപയാണ് വേണം ട്ടോ എന്നോട് എന്റെ ക്ലാസ് ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ ചോദിച്ചിട്ടുണ്ടായി അവർക്കും ഇതേ മാതിരി റെസിംഗ ആർട്ട് പഠിക്കാൻ ഭയങ്കര താല്പര്യണ
ഉം
എ പ്പോയി പഠിക്കണം കരുതന്ന് പറഞ്ഞട്ടെ അപ്പൊ അവര് അഡ്മിഷൻ എടുക്കണംന്ന് പറഞ്ഞിനു അപ്പൊ അവർക്ക് ഈ മാസം ഇരുപത്തി എത്ര രണ്ടാം തീയതി ഇറ്റ് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞേനു
ആ എന്റെ മോള് പറഞ്ഞ് റ സിനാട്ട് പഠിക്ക അല്ലെ നമ്മൾ ഈ അതിന്റെ കിറ്റും കാര്യങ്ങളും വേണ്ട സാധനൊക്കെ ഇതില തന്നെ വാങ്ങണം എന്നുണ്ടോ അല്ലെ നമ്മുക്ക് വേറെ പുറമന്ന് വാങ്ങിയാൽ കുഴപ്പുണ്ടോ
ആ അത് കൊഴപ്പ ഇണ്ടാവില്ലേ
ഉ അതിന് പുറമേ നിന്ന് വാങ്ങണതാണോ ലാഭമല്ല ഇവിടുന്ന് വാണതാണോ ഇതുവരെ വാങ്ങീട്ടില്ലാതാ ചോദിക്കുന്നെ
അത് അത് എനിക്കറിയില്ല ട്ടോ അതിന്റെ സാധ അ ഞാനിത് പറഞ്ഞ മാതിരി വാങ്ങിച്ചിട്ടില്ലല്ലേ അങ്ങനെ ലാഭം ഒന്നും അറിയാന്
അവളന്ന പറയൂ എന്നോട് റസ് നായിട്ട് പഠിപ്പിച്ചു യരോ പഠിപ്പിക്കാൻ വിടോ അങ്ങന എന്നോട് എപ്പളും ചോദിക്കു
താല്പര്യം ഉണ്ടെങ്കി ചേരാന്ന് പറയാ
അവള് പറയലണ്ട് ഇനിയിപ്പോ വെക്കേഷൻ ആയില്ലേ വെക്കേഷൻ കഴിയാനായില്ലേ
ഉം കഴ്യാനായി പിന്നെ എന്താ ഹാസ് ബൻഡ് എവിടെ വർക്ക് ചെയ്യണ്
ഹസ്ബൻഡ് ഇവിടെ നാട്ടിലന്നെ
ആ എന്താ ജോലി
ഹസ്ബന്ഡ് പെയിന്റിങ്ങിിനു പോവലാ എന്നോടിനു പറയുംം റസിനാ് പഠിക്കണോ എനിക് പഠിപ്പി ചെറോ ഞൻത്ര പൈസ ഒന്നും അവുല അമ്മച്ചിയെ എന്നൊക്കെ അറിയുന്നോണ്ട്
ഉം
ചോദിച്ചറി അതിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈന ആയി വാങ്ങിയാലും ഈ കിറ്റ് കാര്യങ്ങൾ പറയാന് നമ്മളെ എല്ലാ സാധനവും ഉണ്ടാവുായിരിക്കുംല്ലേ
അ എല്ലാ സാധനങ്ങളുണ്ട്
അതൊക്കെ പഠിച്ചു കിട്ടിയാല് നല്ല കാര്യം നമുക്ക് ഇപ്പോ ഇപ്പ ഓരോ പിള്ളേും ഉണ്ടാ ക്ക് കൊടുക്കണ കണ്ടിലെ
ആ അ
പസ്നാട്ടവെച്ചിട്ട് ദൂരെ നമ്മൾ പോ ഇതൊക്കെ തുറന്ന കാണാലോ
ഉം ഇപ്പൊ ഏഹ് എവിടക്ക് ഓരോർക്കും പോയിട്ട ഇല്ല കല്യാണണ്ട് പറഞ്ഞില്ലേ കല്യാണത്തിനൊന്നും പോയില്ല അവര് വീട്ടിൽ തന്നെ മ്മ് ഉ ഫുഡ്മ്മ ഉണ്ടാക്കിച്ചീന എനിക്ക് ഒന്നും വേണ്ടന്ന് പറഞ് പ്രതേകിച്ചൊന്നുല ചീര ഉപ്പരി ഉണക്കമീനാണ് മീനൊന്നും ഇവിടെ കിട്ടില്ല ചി ക്കെ വാങ്ങിക്കാ പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ് ഞൻ ഒറ്റൊക്കല്ലേ എനിക്ക് വേണ്ടാന്ന പറ-
അഹ്
ഹേ ഞാൻ ന്ന് പറഞ്ഞ അപ്പൊ അവര് പോകുന്നു എഴുതി മോളൊക്കെ കുളിപ്പിച്ചൊരുക്കിയ അപ്പൊ ഉമ്മല്ലല്ലോ ഞാനും പോണില്ലാന്ന് പറഞ് അവള് അപ്പൊ അവന് പോയിനു വൈക്കത്തി ഏഹ് കുറച്ചവിടത്തിപ്പോ ഇങ്ങോട്ടന്നെ വരുണ്ട് ഞാനും പോണില്ല. ഉം
എന്താണ്
ഹസ്ബൻഡ് നാട്ടിലില്ലേ?
ഇല്ല അവര് ആന്ധ്രാപ്രദേശിലാണ് ജോലി ചെയ്യണ്. ഇപ്പൊ പോയി റ്റ് പത്ത് ദിവസായിട്ടുള്ളൂ അവര് പോയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
ആ ആ വെക്കേഷനിൽ വന്നതായിരിക്കുംല്ലേ?
വെക്കേഷൻ അവിടെ അങ്ങനെ ഒരാൾ പിന്നെ ആളുണ്ട്ന്ന് പറഞ്ഞപ്പോ അങ്ങനെ പതിന പതിനഞ്ച് ദിവസത്തിന് വന്നതാ.
അവിടെ അവിടെ എന്താ ജോലി?
മാസം കഴിഞ്ഞിട്ട് വരും വീട് വെച്ചക്കണ് അതിന്റെ ഹൗസ് വാമിംഗ് നടത്തണം കുറച്ചും കൂടി പണിയുണ്ട് പെയിന്റിങ് ണ്ട് അങ്ങനക്കെ ആയിട്ട്
ആ
എന്ത് ട്ട് വരാ പറഞ്ഞിട്ട്ണ്ട്. ഫുഡ് ഉം അത് ഉച്ച കൊറേ മുന്നേ കയിച്ചുകഴിഞ്ഞപ്പോ ഞാന് പറയാ ഹോട്ടൽന്ന് എനിക്കൊരു ഇമ്മാക്കുണ്ടാകും അതുപോലെരു ഇടങ്ങാറ് അവര് പോയി. ഭക്ഷണം കഴിക്കാൻ ഇവടെ ഒന്നും ഇല്ലാത്തൊണ്ട് ഞാന് ന്നാ ഹോട്ടൽ ന്നൊന്ന് ഇന്റെ ബ്രദർ വർ കയ്തീന് ഇവിടെ ഒരു ഹോട്ടൽല്. അഅ് കുറച്ചട്
ആഹ്
ന്നാ ഹോട്ടൽൻ്റെ ആള്ണ്ട് വടെ കുടുംബത്തിലൊരു കുട്ടി. അവരട്ത്ത് പോയി നമ്പർ വാങ്ങി നമുക്ക് ഒരു ചോറെങ്കിലോ ഒരിക്കയ്നും ഒന്ന് ഓർഡർ ആക്കിട്ട് എന്നാ കൊൻ ണ്ട്രാ ന്ന് പറഞ്ഞപ്പോ അവന് പോയിട്ട് ആ വീ ട്ടിലാരും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങട്ടന്നെ വന്നിട്ട്ണ്ട്. ബ്രദ ദർ ഇവിടെ ഇല്ല. പുറത്താണ് സൗദിയിലാണ് അപ്പം അവനെ നോ ക്കുംമ്പോ ഓനെ ഓൺലൈനിൽ കാണ ണൂല്ല ഉറങ്ങാവു ഈ ടൈമില്.
അല്ല അപ്പോ ഹോട്ടൽല് നമ്പർ അറിയല്ണ്ടാവുല ലേ.
ഇല്ല ബ്രദ റ് ന്നാ അയ്ല് വർക്ക് ചെയ്ത്ണ്. അപ്പൊ ഇൻ്റെ ഞങ്ങളെ ഇമ്മ ഇവിടെല്ല. ഉമ്മ ഫോണറ്റം പോയിറ്റ്ണ്ട്. പക്ഷെ ഉമ്മാന്റെ കയ്യിലൂല്ലാട്ടോ നമ്പറൊന്നും. അപ്പം
ഉം
അവിടെ അടുത്ത്ണ്ട്. അടുത്ത ഒരു കുടുംബത്തില് ഒരു ചെക്കൻ ഇണ്ട്. അതിൽ വർക്ക് ചെയ്യണ അവന് എന്തേലും കൊണ്ടന്നരലൊക്കെ ചെയ്യല് അപ്പൊ അവന് ഞാന് ഇൻക്ക് സുഖ ഇല്ലാത്തോണ്ട് മോനെ പറഞ്ഞയച്ചവ്ടെ അവിട്ന്ന് നമ്പർ വാങ്ങീട്ട് വാവേംന്ന് പറഞ്ഞിട്ട് അപ്പൊ അവന അവിടെ വീട്ടില് ആ വീട്ടിൽ ആരു ഇല്ലന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട്ന്നെ തിരിച്ച് വരണ്ട്
ആ ഇപ്പൊ ഫുഡ് കഴിക്കല എപ്പളാഞ്ഞേ
ഞാന് കഴിച്ച് എനിക്ക് അച്ചാറണ്ടെങ്കി പിന്നെ ഒന്നും വേണ്ട നാത്തുന് ഇവിടെ നല്ല മാങ്ങച്ചാർ ഇട്ടിട്ടുണ്ട് നാത്തൂന നല്ല- അച്ചാറക്കെട ഉ അച്ചാറ് ഉപ്പേരി ചീര ഉപ്പേരിയൊക്കെ കൂട്ടിട്ട് ഞാനും തിന്നു വേണം ഒന്നുമില്ല എന്ന വെശക്കണോണ്ടാ അങ്ങനത്തെൊരു അവസ്ഥ ഉ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടില് പോണല്ലോന്ന് അലോചിച്ച് ഇങ്ങനെ നിക്കാ ഹസ്ബൻന്റെ വീട്ടിൽ പോണല്ലോ അതോണ്ട് പിന്നെ ഇവിടെ ആരും കൊണ്ടാക്കി തരാനില്ല എന്റെ ഉപ്പ ഒന്ന് ഒരു കൊല്ലം മുന്നേ ആക്സിഡന്റ് ആയിട്ട് മരിച്ച ച്ചതാണ് പിന്നെ ഒരു ബ്രദറുള്ളു ഞങ്ങക്ക് നാല് സിസ്റ്റർ വിഷേഷൊണ്ട് അപ്പൊ ആരും കൊണ്ടാക്കിത്തരാനുമില്ല അവിടെയും ആരും ഇല്ല കൊണ്ടുവരാം വരാൻ അപ്പൊ ഇനി ബസ്സ് രണ്ട് ബസ്- ബസൊക്കെ കയറിയിട്ട് വേണം പോവാന് രണ്ട് ബസ്സ് കയറിട്ട് ഒരു ഓട്ടോവും കൂടി കയറണം അപ്പോ എന്റെ ക്ലാസ് എടുക്കണ സ്ക്കൂ സാധനങ്ങളുണ്ട് ഡ്രസ്സ് ഇണ്ട്. അതൊക്കെ വെ വലിച്ച് പോണം
അയിന് ഓട്ടോ വിളിച്ചു പോയാ പോരേ?
അത് വിളിച്ച് പോയാലൊക്കെ മതി.
എല്ലാം കൂടെ കൊണ്ടു പോകുമ്പോളെ നമ്മള് കുറേ ദിവസം നിക്കാൻ വരുമ്പോഴുള്ള- സാധനം മുനീമം കയറ്റി പോരും ചെയ്യല്ലോ
ആ ഇത് ക്ലാസ് എടുക്കണ സാധനങ്ങളൊക്കെ ആവുമ്പോ അത് അങ്ങോട്ടും കൊണ്ടുപോണം ഇങ്ങോട്ടും കൊണ്ടുവണം പിന്നെ ഞാൻ ഓൺലൈനിൽ രണ്ട് ഫ്രെയ്മ് ഓർഡർ ആക്കി പിന്നെ ഞാന് ക്ലാസ്സില് ചെയ്ത പിക്ച്ചർ മക്കൾക്ക് കാണിക്കാൻ വേണ്ടീട്ട് ഫ്രെയിമില് വെച്ചിട്ട് പിന്നെ നമ്മൾ ഗ്ലാസ് പെയിന്റ് ഗ്ലാസ് പെയിന്റ് ചെയ്ത പിക്ച്ചറൊക്കെ അവർക്ക് ചെയ്യാം കൊടുക്കാൻ വേണ്ടീട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഫ്രൈയ്മ് രണ്ടെണ്ണം ഓർഡർ ആക്കി ട്ടുണ്ട് എന്നിട്ട് അതില് വെച്ചിട്ട് മക്കൾക്ക് കാണിച്ചു കൊടുത്തി ഇങ്ങനെ ചെയ്താൽ മതി നമ്മുടെ വീട്ടിലെ ഇങ്ങനെ ഫ്രെയ്മ് ചെയ്തിട്ടിങ്ങനെ വെച്ചാ മതീന്ന് കാണിക്കാൻ വേണ്ടീട്ട് പിന്നെ അതുപോലെ സ്‌റ്റ സ്റ്റാൻഡ് ഉണ്ടായില്ല ഇത്രയും കാലം ഞാൻ കയ്യെ പിടിച്ചിട്ടായിനു വരച്ചിനത് ഇപ്പൊ ഞാന് സ്റ്റാൻഡ് ഓർഡർ ആക്കിട്ട്
ആ ആഹ
അതും ഉണ്ട് അതൊക്കെ ഇണ്ട് കൊണ്ടുപോവാന് അപ്പൊ അങ്ങനെ ആലോചിച്ച് നിക്കാ എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു നാളെപ്പോ പറഞ്ഞു പക്ഷെ മോന് ഇവിടെ നിക്കാൻ- കൂട്ടാക്കണില്ല അവന്- സിസ്റ്ററിന്റെ അടുത്തേനു - ആഹ് സിസ്റ്ററിന്റെ അടുത്തേന്ന ഇത്രേം ദിവസം ഞാന് ഹസ്ബൻഡ് അവന് അവന്റെ ഇപ്പാന്റെ വീട്ടില് പോവണന്ന് പറഞ്ഞിട്ട് ഇന്നലെ അവിടുന്ന് പോന്നതാ ഇന്നലെ ഞാന് എ അതാ നാളെ പോവാ നാളെ കല്യാണം കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ കല്യാണത്തിന് പോയതൂല്ല-
ആ അതന്നെ ഉം പിന്നെ വേറെന്താ
വേറെന്താ പ്രത്യേകിച്ച ഒന്നുല്ല എന്നാ ശരി ട്ടാ
ആ എങ്കി ശരി എങ്കി